ഓ എന്താ വർത്താനം ആ ഉണ്ട് കേക്കണ്ട്
ഉം സുഖാണ് ആ അവിടെ എന്താ വർത്താനം
എന്ത് നല്ല വർത്താനം കുട്ടികളൊക്കെ എന്താ കാട്ടണ്
കുട്ടികള് താ രണ്ടാള് കളിച്ചാൻ പോയി ഉം
ഉം ഉം
ചെറിയാള് എഴുതുന്നുണ്ട് സ്കൂൾക്കുള്ള രാത്രി പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പ എത്ട്ക്കാ
ആ അ ആ അ പിന്നെ രാത്രിക്കുള്ളതൊക്കെ ആയോ? മക്കളൊക്കെ ദാ കളിക്കുണു.
ആഹ്
രാ രാത് ത്രിക്ക് ഉള്ളതൊക്കെ ആയോ
ആഹ് അതൊക്കായി ഉച്ചക്ക് ഈഹ് വെ ച്ചീന്നില്ലേ ഞാന് കൊറച്ച് നേരത് ത്തണ് വെച്ചത് ഏ രാവിലെ ഓൽക്ക് ചോറ് കൊടുത്തേക്കണ എനിക്ക് തിന്നാണ്ടാവും. പിന്നെ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റക്കല്ലുള്ളൂ. അത് ഞാൻ തിന്നും. ഉം പിന്നെ
പിന്നെന്താ മഴണ്ടോ
ഇല്ലന്ന് വെയിലാണല്ലോ? ഇന്ന് ഈഹ് രാവിലെ ഒന്ന് പെയ്താ പിന്നെ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യല്ണ്ടോ? ഉം
സ്പെഷ്യൽ എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല
ഉം എങ്ങനെ പോണു ചാനലൊക്കെ
ചാനലൊന്നും കുഴപ്പല്ല ചാനലൊക്കെതാ ഇപ്പൊ രണ്ട് മൂന്ന് മാസയിട്ടല്ലേ ഉള്ളു തുടങ്ങീട്ട് ഉം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നാലും കൊഴപ്പില്ല ഞാൻ പ്രതീക്ഷിച്ച മരുന്നല്ലേ എന്തായാലും ആണൊക്കെണ്ട്
ഉം ഓ
ജ്ജ്
ആഹ് ഞാൻ കാണല്ണ്ട് ല്ല ഞാൻ ചോയിച്ചേ അല്ല എന്തായാലും വിജയിക്കട്ടെ ഞങ്ങളൊക്കെ അടുക്കളേല് ഇങ്ങനെ ജീവിതകാലം മുയ്വൻ ഇങ്ങനെ ഉം അങ്ങനൊക്കെ വിചാരിക്കുന്ന ആൾക്കാര്ണ്ട് അപ്പൊ വളരെന്നെ വാണ്ടത് ഇല്ല ഇനി രണ്ടീസം കയ്ഞ്ട്ട് ലീവ് ണ്ടാവും പോണം
ആഹ ഹ
ആ ഇപ്പൊ മുഹറം പത്തിന്റെ ലീവൊക്കെ ഉണ്ട് ആ സ്കൂള് വെ വെള്ളിയാഴ്ച ഉണ്ടാവും സ്കൂള് മദ്രസ ലീവ് കിട്ടിയാല് സ്കൂൾക്ക് അവിടുന്ന് പോവാലോ അപ്പ അങ്ങനെ പോലെ വിചാരിച്ചിട്ട് ഉം ഉം ഈ ദിവസം മീഡിയ അപ്‌ലോഡ് ചെയ്യലുണ്ടോ
ദിവ ദിവസവല്ല ഒന്നരാടം
ആഹ് ഡെയിലി പരമാവധി ഡെയിലി ഇടാൻ നോക്ക്
ആഹ് ചെല ടൈമിൽ അങ്ങനെ പെട്ടെന്ന് നമ്മ ക്കൊരു കണ്ടന്റ് ഉണ്ടാകുമ്പോൾ എന്താ അങ്ങനെ ഇടും ഇടും ചില ദിവസങ്ങളിൽ മാത്രം ഒ ന്നരാടം കൂടുമ്പോ അങ്ങനെയേ ഇതാവുള്ളൂ അപ്പോ ഞമ്മക്ക് ഞമ്മക്ക് വിചാരിച്ചൊരു ക വണ്ടി കിട്ടുവേം വേണ്ടേ ആഹ് ഓ മ ഞാനാണെ ഇല്ല വരുമാനം കിട്ടണങ്കില് ആയിരം സംസ് ബേസാവണം അങ്ങനെ വേണം അപ്പൊ ഞാനെടക്ക് സ്റ്റോറി അഞ്ഞൂറായിട്ടല്ല അഞ്ഞൂറ ന്ന്ള്ള പ്രതീക്ഷയൊക്കെണ്ട് ഞാൻ എടക്ക് സ്റ്റോറി എടക്ക് കു എട്ടൻ്റെയാ
ഉം ഇല്ല ഞാൻ നോക്കീട്ടില്ല സ്റ്റോറി കേർ ഞാൻ ഈ ഉം ഉം കൊറച്ച് ബിസി ആയി ഇന്നപ്പ പിന്നെ അത് നോക്കാൻ പറ്റിയില്ല ഉം ഇപ്പൊ കാര്യായിട്ട് ഉം വേറെ ഇള്ള പണികളാവുമ്പോ ഫോൺ അങ്ങനെ മറ്റുള്ളതൊന്നും നോക്കലില്ല അപ്പൊ പിന്നെ മറ്റേതെന്തായി ങ്ങളെ ഓൺലൈൻ ബിസ്നസ്സ്
ഓൺലൈൻ ബിസിനസ് ഇപ്പം ഒന്നൊന്നുല്ല അങ്ങനെ പോണ് ണ്ട് കൊഴപ്പൊന്നുല്ല അത് പിന്നെ അത് പിന്നൊരു സൈഡ് കൂടെ അങ്ങനെ അതും ഇതൊരു സ്വയെട്ക്ക്ണങ്ങനെതും അങ്ങനെ യൊക്കെപാടായ്ട്ട് ചാനലു അയ്നിപാടെ ഞാനങ്ങനെ പുൺ പോണ്ട് എന്തായാനെ ഏതെന്നാ ക്ലിക്കാവ ന്നറീലല്ലോ
അതെ ആ ഉം വിജയ് ആ
നമ്മള് ഓരോന്ന് ചെയ്ത് നോക്കുമ്പളല്ലേ ഹ്
ഞമ്മളൊന്നും എവിടെ എത്തൂല വിജയിച്ചൂല ന്നൊക്ക് അങ്ങനെക്കെ അൾ തരംതാഴ്ത്തി അടിച്ചമർത്തുന്ന ആൾക്കാരുണ്ട്
ആ അതൊക്കെ ഓലെ തോന്നലാണ് അതാണ് അതൊക്കെ ഓലെ തോന്നലാണ് ഹാ അതെ അതെ ഉം ഉം പെണ്ണുങ്ങൾക്ക് ഒന്നിനും കയ്യൂലാന്ന് അറിണെ ആൾക്കാര് വെറുതെണ് ഇന്ന് പെണ്ണുങ്ങൾക്ക് കയ്യ്ണമാരി ആണ്ങ്ങൾ വെജൂല
അതെ അതെ ഉം അത് ഞമ്മള് വിജയിച്ച് കാണിചോട്ക്കണം
ആ അതാണ് അതെ എന്തായാലും ഇന്നല്ലെങ്കി നാളെന്നറിയ്ണ മയ്രി വേറിം ആ ഒരു പ്രതീക്ഷണ്ട്
നമ്മള് നമ്മളാണ് നമ്മള് വിളിക്ക ഉം ന്നിട്ട് കുട്ടികൾ എന്താ പഠിച്ച
ഇല്ല കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് കൊറേ കുട്ടികള കുട്ടികൾ കുറേ വന്നക്കണു അപ്പൊ എല്ലാരുമ്പാടെ കൂടി കളിക്കണ്‌ണ്ട് ഞമ്മ
അതെ ഉം അതാണ് അതാണ് കോൺ ഡൻസ് ഉം ഇനി അയിലും മേലെ ഉം
നമ്മളെ തളർത്താൻ നോക്കുണോല് നമ്മെളെ കൊറേ നെഗറ്റ്വീവ് റ്റ്യു പറയും നെഗറ്റീവ് പറഞ്ഞ തളർത്തിയിട്ട് ഞമ്മക്ക് ക്ക് ഈ നെഗറ്റീവ് പറയിണ ആളുകളാരെങ്കിലും എന്തെങ്കിലും കൊട്ന്നരോ അപ്പ് ഇപ്പ എന്താ ഞമ്മള് ചെഴ്യണതും ഞമ്മളെപ്പളും ഒന്നല്ലെങ്കിൽ ഒന്ന് നോക്ക. ഒന്നല്ലെങ്കിൽ നമ്മളെപ്പളും ബിസി ആക
ഈ പറിണോല് പറയാൻ നല്ലാതെ നമ്മള് സന്തോഷം വരുമ്പളും സങ്കടം വരുമ്പളും ഒന്നും ഇവല് കൂടെ ഇണ്ടാവുല ആരായാലും പറയണ് ന്ന്ണ്ടെങ്കിൽ അത് അത് നമ്മളെ ന്നെ സന്തോഷം ആരു ഞമ്മളെന്നെ ഇന്താവൊള്ളു. സങ്കടായാലും നമ്മളെന്നെ ഇണ്ടാവൊള്ളു. പിന്നെ ഞമ്മക്കൊരു വളർച്ച വരുമ്പോല്ക്കൊരു ഇത് ഇണ്ടാവും. ആഹ് ഇവല് വളർന്ന്ണ്ട് ഇന്നുള്ളൊരു ഇത് ഇണ്ടാവും ഉം അത്രേ ഒള്ളു
ആഹ് അഹ് അയാള് വരുന്നത് കണ്ട് മറ്റുള്ള ഓല് ഇടങ്ങറായിട്ട് കാരില്ല കാരണം ഈ ഓല് ചിന്തിച്ചണില്ല ഈ വളർച്ചയുടെ ബാക്കില് നല്ലോ മം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വളർച്ച വര് നെന്ന്ള്ളത് ഈ കരുതണോല് ചിന്തിക്കണില്ല അതാണ്
ഇത് ദി ദേപോലെ തന്നെ മുന്നോട്ട് പോവ
ഒരാള വളർച്ചക്ക് പിന്നില് ആഹ് നൽ നന്നായിട്ട് കടിനാധ്വാനം ഇണ്ടാവും ഉം
പിന്നെ അതുല്ല സപ്പോർട്ട് ഇല്ലേ മാപ്പിളല്ലേ സ
ആഹ് അതാണ് മാപ്പിളമാര് സപ്പോർട്ട് ഉണ്ടെങ്കില് എ വിഷയല്ല പിന്നെ അതോലിപ്പൊ ഞമ്മളന്നെ ഇപ്പ ഞാനൊക്കെ പറയണ ഞാൻ തന്നെ ചിന്തിച്ചിന്നു ഈ യൂട്യൂബില് ക്കെ ആൾക്കാര് ഇതിണ്ട്പോ നല്ല പൈസയാണ്ന്ന് പഷെ ഈ യൂട്യൂബ് ചെയ്യണന്നിണ്ടെങ്കില് അതിനൂണ്ട് അത്യാവശ്യം പണി നല്ല
ഇണ്ട് റിസ്കിണ്ട് ഞമ്മൾക്ക് അനുഭവത്തിൽ വന്നപ്പോണൊക്കെ അറിഞ്ഞു
അനുഭവത്തിൽ വരുമ്പോ നമ്മക്കറിഞ്ഞു അപ്പൊ കാരണം ഇപ്പൊഞാ വീഡിയോടുക്കണം വീഡിയോടു ക്കണംന്നർഞ്ഞാ നമ്മളെന്തെങ്കിലും ആദ്യൊരു കണ്ടന്റ് കാണണ്ടെ എന്നിട്ടാ വീഡിയോ ആക്കണം എന്നട് വീഡിയൊ ആക്കിട്ട് അയ്നെ എഡിറ്റെയ്യണം ഏഹ് എഡിറ്റ് ചെയ്യ ചെയ്ത് കഴിഞ്ഞാല് നമ്മളതിനെ നന്നായിട്ട് നോക്കണം അപ്പ വീണ്ടും എ- ന്തെങ്കിലും തെ പാക പ്പെഴകളുണ്ടാവും അപ്പത് ശരിയാക്കണം അപ്പ അങ്ങനെ
ഉം അപ്പോ അപ്പോ അപ്പോ ഈ യൂട്യൂബ് ചാനലാര് പറയണിണ്ടല്ലോ എന്തിതിനായാലും ഇതിനൊക്കെ റിസ്കിണ്ട് ഇതെടുക്കണെങ്കിൽ ഇതിനേണ്ട സാധനങ്ങൾക്കും പിന്നെ ഒരു പണിക്കും റിസ്ക് ഇല്ലാതെ മ്മക്ക് പൈസ കിട്ടൂല നമ്മ്ക്ക് റിസ്ക് അത്യാവശ്യം റിസ്കിട് താതന്നെ പൈസ-
ഉം അതന്നെ ഇപ്പ ചുരുക്കം പറഞ്ഞാ വേറൊന്നുനോക്കും പോണ്ട ഞമ്മളടുക്കളേലൊരു പണിടുക്കാണെങ്കി മ്മക്ക് ചോറ് ചോറുണ്ണണെങ്കി എത്ര റിസ്ക് ഞമ്മളെട്
ആഹ് അതെ ഞാനതാ ഇനി ഒന്നൂല്ല അടുക്കളജോലിക്കന്നെണ്ട്റിസ് ക്ക് ഞ ഇപ്പൊ ഞമ്മ ചെ അവർക്ക് അയ്നനുസരിച്ച് എല്ലാ സൗകര്യിണ്ടാവും തിരുമ്പ മെഷീൻ ണ്ടാവും ഫ്രിഡ്ജ് ണ്ടാവും മിക്സി ണ്ടാവും എല്ലാ സൗകര്യവും ണ്ടാവും പക്ഷെ അതില്ലാത്ത ആൾക്കാരില്ലേ അവർക്ക് എത്ര ബുദ്ധി ട്ട് ണ്ടാവും ശരിക്കൊരു വീട് പോലും ഇല്ലാത്തവലും ഉണ്ടാവൂലേ
പക്ഷെ ആ സൗകര്യം ണ്ടെങ്കിലും തിന്നണെങ്കി പണിയെടുക്കണ്ടേ
അതെ അതിപ്പോചിലൂര് ഇടു ക്കാതെ പൈസ ഉള്ളോല് വാ ണ്ണി തിന്നണില്ലേ അ നമ്മള നമ്മളെ പോലുള്ളവരോ ഉണ്ടാക്കി തിന്നണെ പൈസ ഉള്ളോല് ഓർഡർ ചെയ്ത് കൊണ്ടരല്ലേ പെരേക്കങ്ങ്ട് എത്തിച്ചരൂലേ ഉം
പൈസള്ളോല് വാങ്ങും പക്ഷെ പക്ഷെ പൈസ ഉള്ളവര് വ ങ്ങന്ന് പറഞ്ഞാല് ഈ പൈസ പോലെ കയ്യില്കിട്ടണം എന്നുണ്ടെങ്കില്
അല്ല അതില്ലാതെ അതല്ല ഞാൻ പറഞ്ഞെന്താ ച്ചല് നല്ലം പൈസയറി ച്ച്ട്ട് ട്ട് ച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ ഓരിപ്പോം ഫുഡ് ഉണ്ടാക്കാന് ആണീന് ഓർഡർ ചെയ്യ്ണ്ടാവും ല്ലെ പണിക്കാര്ണ്ടാവും നമ്മളീ പോലുള്ള ഈ പാവങ്ങള കാര്യം ഞാൻ പറഞ്ഞത് ഓര് പണിട്ത്ത് നല്ലോണം എടങ്ങേറായാ തന്നെ ഓര്ക്ക് അപ്പൊര് ങ്ങനെ റിസ്ക് ട്ക്കാനൊന്നും നിക്കൂല ഓല് ആ നമ്മളെന്നെ സ്വയം ണ്ടാ ക്കാപൈസേല് ഞമ്മക്കാക്കം കിട്ടോലോ അത് കൊട്ന്ന്ണ്ടാക്കി തി ന്ന നേരെണ്ടാക്കാലോ ന്ന്ള്ള മൈൻഡല്ലേക്കാരം പെരേക്ക് ആ പക്ഷെ മറ്റ്ള്ളോല് പണിട് കുല ഓല് വേം അല്ലെങ്കി പൊർ ബൂം അല്ലെങ്കി പെരേക്ക്
ഉം പക്ഷെ ഓലോക്കെ പണിയെട്ക്ക്ണ വെല അറിയണെങ്കില് എന്താണ് ഓല് പണി കൂല പണി ഇട്ക്കാതെ പൊ പൊർത്ത്ന്ന് ഫുഡ് കോട്ന്ന് തിന്നും. പക്ഷെ ആ ഫുഡ് പോർത്ത്ന്ന് തിന്നും. പ്പോ അയ്ന്റേതായിട്ട്ള്ള ആരോഗ്യ പ്രശ്നങ്ങള് വേറെണ്ടാവും. അതോ ഓല് ചിന്തി
അത്ണ്ടാവും ഉം അതെന്തായാലും ഒർപ്പല്ലേ
അതാണ് ന്ന്ണോലും പണിട് ക്കാതെ തിന്ന്ണോലും ആയിട്ട്ള്ള വ്യത്യാസം.
ആഹ് അല ഇന്ന്‌ ചായക്ക്‌ കടിയൊന്നും ഇണ്ടാക്കില്ലേ
ചായക്ക് ആനെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഒന്നും ഉം നിങ്ങക്ക് എന്താ ചായക്ക് കടി
ഇന്നക്ക് ഞാനൊന്നും ഇണ്ടാക്കിട്ടില്ല ഇന്ന് ഞാന് രാവിലത്തെ ചപ്പാത്തി ത്തുണ്ടായിരുന്നു അത് കുട്ടികള് അത് തിന്ന് സ്കൂൾ വിട്ട് വന്നപ്പോ